ഹലോ
ആഹ് കേക്കാവോ
ആഹ് ഇപ്പ കേക്കാം
ഉം പിന്നെ എവടാരുന്നു
ഞാ ഒന്ന് പൊറത്തുപോയിട്ടു വന്നയാ
ആഹ് എവടെ പോയി
ഇല്ല ഇവടെ അടുത്ത് വരേന്ന് പോയി
ആഹ്
ഉം
നടന്നു പോയോ അതോ
നടന്ന് പോയോന്നുവില്ല വണ്ടി ഇച്ചിരി ദൂരം ഒണ്ടാരുന്നു ദൂരങ്ങ് നടന്നു പോവുന്നേ
ആന്നോ ഉം ഞാനും ഞങ്ങടെ ഒരു അമ്മാമ വീട് വരെ പോയിട്ട് വന്നേത്
ആഹ്
ഉം അങ്ങനെ പോയി അല്ല അമ്മമ്മേടെ ഒരു കണ്ണാടിടെ ബോക്സും ക്കെ ഇവടെരുന്നത് കണ്ണി വെക്കുന്നുണ്ടല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞ ആ കണ്ണിന്റെ
ആണോ ഓപ്പറേഷൻ എവടാ ചെയ്തേ?
അങ്ങ് ദൂരെ ആരുന്ന് ഒരു ഹോസ്പിറ്റ ദൂരെ ഒരു ഹോസ്പിറ്റലിൽ ആരുന്നു.
ആഹ് ആഹ്
അത് ഈ നേത്ര ക്യാമ്പോണ്ടല്ലോ
ആഹ്
അതുവഴി വന്ന് അങ്ങനെ ഓപ്പറേഷൻ ചെയ്തേയാ ഉം മറ്റേ തിമിരത്തിന്റെ
എന്റെ ഒരു അച്ചാമ്മക്ക് ഇങ്ങനെ തീമിരത്തിന്റെ ഒരു ഓപ്പറേഷൻ ഇങ്ങനെ വേണംന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന അന്നേരം ഇങ്ങനെ എവടാണ്ട് തെരക്കിയപ്പം ഇച്ചിരി എമൗണ്ട് കൂടുതലാവും അപ്പോ ഇൻഷുറൻസ് ഒക്കെ ഒണ്ടെങ്കി കൊറഞ്ഞു കിട്ടുന്നൊക്കെ പറഞ്ഞു.
ആണോ ആഹ് ഇത് ഉം പറഞ്ഞോ
ഇങ്ങനെ ക്യാമ്പിന് പോയാ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞതാ പക്ഷേ ഇപ്പ ആ ക്യാമ്പിന്റെ കാര്യം തെരക്കിപ്പ ഇപ്പ അങ്ങനെ ആഹ് ക്യാമ്പ് ഇല്ല അതിനി സ്റ്റാർട്ട് ചെയ്യുമ്പോ അറി ക്കാന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം അവർക്ക് അമ്മ അച്ചാമ്മയ്ക്കാണെങ്കി കാഴ്ച ശക്തി ഒട്ടുവില്ല.
ആണോ
ആഹ് ഒരു കണ്ണിനങ്ങ് ഭയങ്കര കാഴ്ച കൊറവാ അപ്പം ഡോക്ടറ് പറഞ്ഞു ഒടനെ തിമിരത്തിന്റെ എന്തേലും ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ.
ഉം
ആഹ് കണ്ണാടി വെച്ചിട്ട് ആക്കൊന്നും കാണാൻ പറ്റുന്നില്ലെന്നാ പറയുന്നേ
ഉം അന്നേരം തിമിരത്തിന്റെ തന്നാ.
ആഹ് അന്നേരാ ഓപ്പറേഷൻ ചെയ്യണോന്നൊക്കെ പറഞ്ഞ്, പിന്നെ ആള് ഒരിടത്ത് അടങ്ങിയൊതുങ്ങി ഇരിക്കില്ല റെസ്റ്റ് ഒക്കെ വേണ്ടായോ ഇതിനൊക്കെ.
ഉം അത് എല്ലരും അങ്ങനാ. എന്തേലും ജോലിയൊക്കെ ചെയ്തോണ്ടൊക്കെ ഇരിക്കും എപ്പഴും. അതീ വയസ്സായവർടെ ഇതങ്ങനെ തന്നെ. എന്റെ ഈ അമ്മാമ്മ അങ്ങനെ തന്നെ.
ഉം ഉം അതെ.
ഇപ്പം ചെന്നപ്പം വിളക്കൊക്കെ ഒരുക്കി. കത്തിച്ച് നാമം ചെല്ലാനായിട്ട് പോകുന്നു.
ആഹ് ഹാ ഹാ
ഉം അതീ പഴയ ആൾക്കാരങ്ങനാന്നല്ലോ സന്ധ്യ സമയത്ത് വിളക്കൊക്കെ കത്തിച്ച്. അതവർടെ ഒര് ശീലവാ. ഇപ്പെഴത്തെ പിള്ളേർക്കൊ ന്നും അതിന് അങ്ങനത്തെ ഒരിതൊന്നും ഇല്ല. വിളക്ക് കത്തിക്കണം എന്നോ നാമം ചെല്ലണോന്നോ
ഇപ്പം നാമം ചെല്ലുന്നത് അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടില്ല എല്ലായും വിളക്ക് ക ത്തിക്കുന്നത് മിക്ക വീട്ട്ലും വിളക്ക് കത്തിക്കും.
ആഹ് വിളക്ക് കത്തിക്കുന്നോലുണ്ട് പക്ഷെ ഇപ്പഴത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും അതിനോടൊന്നും ഒരു താല്പര്യൊന്നുല്ല.
അതില്ല.
ഉം.
എല്ലാരും പ്പം ഫോൺന്ന് എല്ലാർക്കും ഫോൺ മതിയല്ലോ.
ഉം അതാ. അങ്ങനെ ഞങ്ങള് തിരിച്ച് ഇപ്പം കൊറച്ച് മുമ്പേ അങ്ങോണ്ട് വീട്ടിലെത്തിയൊള്ളു. വരുന്ന വഴിക്ക് ഒരു കടേ കേറി നല്ല പൊരുപ്പ് സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്ന്.
എന്ത് പൊരിപ്പ്?
ഈ ബജ്ജിയും സമോസയും മൊട്ട ബജ്ജിയും. അങ്ങനെ
ഉം ഞങ്ങളെ വീട്ടിലൊക്കെ ബജ്ജി ഉണ്ടാകും അങ്നെ പൊറത്ത്ന്നധികം മേടി ക്കലില്ലാ.
ആഹ് എന്ത് ബജ്ജീ?
മൊട്ട ഉണ്ടാക്കും ആഹ് മൊട്ട ഉണ്ടാക്കും മുളക് മുളക് നമുക്ക് കടേന്ന് വാങ്ങിക്കാൻ കിട്ടല്ലോ മുളക്. ബജ്ജി മുളക് അത് മേടിക്കും. നമുക്ക് ലോച്ചറേലൊക്കെ പോവുമ്പോ ഇഷ്ടം പോലെ ഇവിടെ കാണും.
ആഹ്.
ഉം. നല്ല വെലക്കൊക്കെ കിട്ടും അപ്പൊ അത് മേട് ന്നിങ്ങനെ വൈകുന്നേരങ്ങളില് നമ്മളതുണ്ടാക്കും. പക്ഷെ എണ്ണ ചെലവാ.
ആന്നാന്നാന്ന് ഇതാവുമ്പം ഇതാവുമ്പോ അല്ലാതുള്ള ഇതാണല്ലോ.
ആഹ്. ഇതിനും പൈസൊട് പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോ നല്ല അല്ലേ?
ആന്നാന്നാന്നാന്ന്.
ന്ന് മൊട്ട മൊട്ടയും പിന്നെ മൊ ട്ട ബജ്ജി ഉണ്ടാക്കും ഈ കോളിഫ്ലവർ അതുണ്ടാക്കും. മൊളക് ബജ്ജി ഉണ്ടാക്കും.
ആഹ് ഹാ ഹാ ഹാ. പിന്നെ വേറെന്തൊക്കെ ഉണ്ടാക്കും?
ഇല്ല ഇതൊക്കെയൊള്ളൂ. ബജ്ജ് ഐറ്റംസാ കൂടുതലുണ്ടാക്ക്ന്നെ. പിന്നെ ഏത്തക്ക്യപ്പം ഏത്തക്ക്യ വല്ലതു ഉണ്ടെങ്കി
ആഹ്
എത്തയ്ക്ക പ്പോണ്ടാക്കും.
എത്തക്കയപ്പോ?
ആഹ്
ഉം അതൊക്കെ ഉണ്ടാക്കാനറിയോ?
ഉണ്ടാക്കാൻ അങ്ങനെ അറിയത്തില്ല നമ്മൾ യൂട്യൂബി നോക്കി ഒരോന്ന് ഉണ്ടാക്കും.
ആഹ്
പഠിച്ചു വരുന്നോളല്ലാം അമ്മയണ്ടാക്കു
ആഹ്
നമുക്ക് അയ്നെപ്പറ്റിയന്നും അത്ര ഗ്രാഹിയമില്ല
ആഹ് മുന്നെ ഞങ്ങള് പിന്നെ ഇങ്ങനെ അതൊന്നും ഇതുവരെ ഉണ്ടാക്കിട്ടൊന്നുംല്ല.
ആഹ് അതക്കെ ഉണ്ടാക്കണല്ല കടയിന്നന്നെ മേടിക്കരുത്.
ഓ അത് ഈ ശകലമൊക്കെ ഉണ്ടാക്കുന്നതിന് ഇപ്പൊ നമ്മളിപ്പോ അന്നരത്തെരു കൊതി തോന്നി ഒരു മൂന്നാറെണ്ണം അല്ലേ മേടിക്കത്തുള്ളൂ?
ആഹ്
അന്നേര അതിന് വേണ്ടിട്ട് പിന്നെ നമ്മള ഇത് ഉണ്ടാക്കാൻ നക്കുവന്നെങ്കില് പിന്നെ എണ്ണ ചെലവ് ഗ്യാസ് ചെലവ് പിന്നെ ഇതിന്റെ ഈ ഐറ്റംസ് സാധനങ്ങളെല്ലാം കൂടെ മേടിച്ച്
ആഹ് ആഹ് കുറച്ചുപേര് ഉ ള്ളെങ്കി കടെന്ന് മേടിക്കാലോ അത് കുറേ പേരൊക്കെ ഉണ്ടെങ്കി വീട്ടി തന്നെ ഉണ്ടാക്കുന്നതായക്കും ലാഭം.
ആഹ് അതാ കൂടുതലുണ്ടെങ്കിൽ കുഴപ്പല്ലായിരുന്നു.
ഈ മുട്ട വജിക്കെ ആയാലും ഇപ്പം മുട്ടയുടെ നാലെണ്ണ ഒക്കെ പീസ ആക്കിട്ടൊക്കെയായി രിക്കും. ബജ്ജിവരുണ്ടാക്കുന്ന മൊത്തം മാവായിരിക്കും നമ്മൾ കടയിന്ന് മേടിക്കുന്ന മൊത്തം മാവ മുളകായി മുളക് ന്റെ ച്ചീരിയെ കാണത്തോളു അല്ലാതെ മൊത്തം മാവായിരിക്കും അയനത്ത് ത്രേ ആ ഹ്
ആഹ് ആന്നാന്ന് ഞങ്ങൾ ഇന്നും മേട ച്ചനകത്തും ക്വാണ്ടിറ്റി കുറവാണ്. മാവാണ് കൂടുതലും എന്നാലും കുഴപ്പമില്ല സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ആഹ് മുളകിനെ. ഇ ഉള്ള മുളക് ചിലതൊക്കെ എരിയില്ലാതെ കിട്ടും ചിലതൊക്കെ ഭയങ്കര എരിയുള്ള മുളകായിരിക്കും.
ആഹ് ഇത് അവര് അതിന്റെ കൂടെ ഒരു ഒരു ചട്നി പോലെ തരുവല്ലോ മിക്സ് ചെയ്തത്. ഒരു മുളക് വെള്ളം എന്തൊരു സാധനം തരും അതിന് എരിവുണ്ട്. അല്ലാതെ മുളകിനൊന്നും എരിയൊന്നും കണ്ടയൊന്നുമില്ല.
ആഹ്.
പക്ഷെ കൊള്ളാരുന്നു കേട്ടോ ഒരു ആഹ് ചട്നിയായിട്ട് മുക്കി കഴിക്കാൻ ഒരു ടേസ്റ്റ്. ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഒരുപാട് കഴിക്കാനും ഒക്കത്തില്ല.
ആഹ് ഒരു പാട് കഴിക്കും എണ്ണ പലഹാരം അല്ലേ ഒരുപാ പിന്നെ ഗ്യ ഒരുപാട് കഴിക്കാ. മുഖത്ത് കുരു മുഖക്കുരുവൊക്കെ വരും.
അല്ലല്ല ഇത് വയറ് കയറി അങ്ങ് പെ രു ക്കും മറ്റേ ഈ കടലമാവും ഒക്കെ അല്ലേ.
ആന്നാ ആന്നാ ആന്നാ ആന്നു
അന്നേരം പിന്നെ രാത്രി പിന്നെ അല്ലാതെ ഇതിപ്പ ചെറുതായിട്ടൊന്ന്. ഒരു ഒരു ഇടഭക്ഷണം പോലെ കഴിക്കാന്നേള്ളൂ.
ആഹ് അതേ ഉള്ളൂ നമുക്കൊന്ന് വല്ലപ്പോഴും കഴിക്കുന്ന കൊണ്ട് കുഴപ്പമൊന്നുമല്ല വല്ലപ്പോഴും കൊതി കൊണ്ട് കഴിക്കുന്നതിന് കൊഴപ്പൊന്നുല്ല ഇപ്പ സ്ഥിരവാക്കിയ എണ്ണപ്പലഹാരം സ്ഥിരമാക്കിയ. അതിലൊരു പ്രശ്നം വരും കൊളസ്ട്രോൾ ഒക്കെ കൂടാൻ എണ്ണ പലഹാരം മതി.
ആ ആ അ ഒകെ
അ
ഉ അത് കാരണം കൂടുതലും കുറച്ചൊക്കെ കഴിക്കത്തൊള്ള് ഞങ്ങള്.
ആഹ്
ഉം പിന്നെ.
ചായൊക്കെ കാച്ച ചായുട് ചായയുടെ കൂടെ എന്തായിരുന്നു ബജ്ജി ആയിര്ന്നാ
ആന്ന് ആന്ന് അത് കൊണ്ട് താ ഇപ്പൊ ഞങ്ങള് ചാ കാപ്പി ഇട്ടായിര്ന്ന് കാപ്പിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ച് ഞങ്ങള് കാപ്പിയിട്ട്. അതിന്റെ കൂടെ കഴിച്ച് ഉം അവിടത്തെ രാത്രിത്തേക്കുള്ള ജോലിയൊക്കെ കഴിഞ്ഞോ?
കഴിഞ്ഞ് കഴിഞ് രാത്രി അങ്ങനെ ജോലിയൊന്നുല്ല നമ്മൾ ഉച്ചയ്ക്ക് വയ്ക്കുന്ന ആഹാരം തന്നെയൊക്കെ ഉള്ളു രാത്രിക്ക് ത്തേക്കും അതോണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല ഉം
ആഹ് അതുകൊണ്ട് പിന്നെ ജോലി പാടില്ലല്ലോ ആ ഇവടെ അങ്ങനെ തന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല രാവിലെ വെക്കുന്ന ഇത് തന്നെ രാത്രി എടുക്കുന്നത്
ആ ഹാ ഇവിടാണെ ഇന്നാണെങ്കി ഒരു കോരമീനാ കിട്ടിയത് അതെങ്കി അത്ര കൊള്ള- ത്തുവില്ലാ ആഹ്
ആഹ്
അത്ര ഒരു വെടിപ്പില്ലങ്ങ് സാധാരണ ഈ കോര മീനൊ- ഒക്കെ നമ്മൾ ഈ മ് ഏ എന്തുവാ കണ്ടിക്കുമ്പഴേ ഈ ചെതമ്പലൊക്കെ കളയാൻ ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷെ ഇതിന്റെ അങ്ങ് നമ്മ പെട്ടന്ന് അങ്ങ് കളയുന്ന പോലെ. ഇത്ര ഇതൊന്നും ഇല്ല ഇത് രണ്ട് മൂന്ന് ദിവസം ആയെന്ന് തോന്നി ആന്ന് ആന്ന്
അതുകൊണ്ടായിരിക്കാം ന്നട്ട് കറി കറി വെച്ചിട്ടും ടേസ്റ്റ് ഒന്നും ഇല്ല.
ഇല്ല വല്ല്യ രുചിയൊന്നും അല്ലെങ്കിലും ഈ കോരമീൻ. കറി വെച്ചാലാണെങ്കി വലിയ ടേസ്റ്റ് കറിക്ക് ഒരു ഗുണം കാണത്തില്ല.
ആ ഹാ
ആഹ് പക്ഷെ എന്നാലും ഒരു ട്ടേ എന്നാലും മീനൊക്കെ ഒരു ടേസ്റ്റ് കണ്ടായിരുന്നു പക്ഷെ ഇതാണെങ്കി കറി വെച്ചിട്ടും ഒരു. ഒരു സുഖം ഇല്ലായിരുന്നു അങ്ങോട്ട്.
ആ അ ഹ അന്നേരം ഇനി ഇനി അത് മേടിക്കണ്ടാ.
ഇല്ല ഇല്ല നല്ല പച്ച കോര ആണെങ്കിൽ നല്ല ടേസ്റ്റ്ണ്ടാവും
ആഹ്
ഇത് നമുക്ക് ഇത് രണ്ട് മൂന്ന് ദിവസൊക്കെ ഇരുന്നെയാന്ന് തോന്നുന്നു. തോന്നുന്നു ഇത് നൊന്ത ആഹ് ഇച്ചിരി പഴകിനൊന്ത മീനാന്ന് തോന്നുന്നു അല്ല പച്ചമീനാണെങ്കി നല്ല ടേസ്റ്റ്- റ്റ്ള്ള മീൻ തന്നെ ഈ കോരൊക്കെ വറ്റിച്ചൊക്കെ എട്- ക്കാനെ വറ്റിച്ചൊക്കെട്ക്കാൻ ന്നല്ലയാ
ഉം അല്ലാതെ ഇപ്പൊ മീനൊന്നും കിട്ടാനില്ലല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെക്കെ വരുന്നെ.
ആഹ് എന്തോന്നാ ഇപ്പൊ ഇപ്പ രണ്ട്മൂന്ന് ദിവസം കൊണ്ട് മഴയൊന്നും ഇല്ലല്ലോ
ആഹ് നല്ല- ഇല്ല ല്ല ഇല്ല ഇവിടെയും മഴയൊന്നുല്ല പക്ഷെ നല്ല ചൂട് കൂടുതലായി.
ആഹ് പക്ഷെ ചൂടാ എന്താ മഴ മൂന്നുസം ഇല്ലാതായപ്പഴ്‌ത്തേക്കും അങ്ങ് ചൂടായി
ചൂടായി അങ്ങനെ ഇനി മഴക്കാലം കഴിയാ നേരത്ത് ഇനി എന്താവോ ന്നാ
അതാ ഇപ്പം മഴക്കാലം ഇപ്പൊ മഴ സീസൺ അല്ലേ ന്നിട്ട് ഇപ്പോഴും മഴ ആ പെയ്യണ്ട രീതി പെയ്തിട്ടില്ല ഇതുവരെ
ആഹ്
ഉം
അതാ എന്തോന്ന ഇന്ന് ഇഞ്ഞിരാത്രി പെയ്യോന്നറിയത്തില്ല ചെറുതായ്ട്ടൊന്ന് പൊടിച്ച് ണ്ട് അങ്ങ് മാറിയായിരുന്നു അന്നേരം ഞാനീ തുണിയൊക്കെ കഴുകിട്ടിരുന്നായിരുന്നു അത് പിന്നെ പെ ട്ടെന്ന് പോയി അത് വാരിയെടുത്ത് അകത്തിട്ട് പിന്നെ അന്നേരം വാരിയെടുത്ത് അകത്ത് കേറിയപ്പഴത്തേക്ക് ആ മഴ തീർന്നു
ആന്നല്ലേ ആന്നെ
വീണ്ടും കൊണ്ടുവന്ന് വിരിച്ച് അശയിലിട്ട് അങ്ങനെ നമ്മളെ ഈ ആളെ പറ്റിക്കുന്ന ഒരു മഴയായി പ്പടുത്ത് പക്ഷെ മറ്റേ എനിക്ക് തോന്ന ഇപ്പം മഴ കുറഞ്ഞെന്ന്തോന്നുന്നു മറ്റേതെല്ലാ കണ്ടിന്യൂ മഴ പെയ്തോണ്ടിരുന്നയിരുന്നു
ഇല്ല ഇപ്പൊ ഇ ഇല്ല മഴ അതാ മഴപൊ പുറത്തോട്ടിറങ്ങാൻ പറ്റുവായിരുന്നോ ഇപ്പൊ മഴയേ ഇല്ല
ഇല്ല ഇപ്പൊ മഴയില്ല ഇപ്പഎല്ലാ ഏകദേശൊക്കെ ഈ വെയിലൂടടിച്ച് ഇപ്പൊ നല്ല ഉണക്കവാവുന്നു ഉം ഇനി എന്തുവാന്നാ. അപ്പിന്നെ എന്നാ ശരിയെന്നാ ഞാൻ ചുമ്മാ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്ക ശരിയെന്നാ
ഉം ശരി എന്നാ.
ഓക്കെ.